ഓഹ് സുഖായിട്ടിരിക്ക്ന്ന്.
ഓഹ് കേക്കല്ലെ? അപ്പൊ അവുട്ന്ന് അപ്പൊ അവുട്ന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് കിട്ടാത്തല്ലെ?
എന്തക്കെയാ?
ഏഹ് ഒക്കെ നല്ല വർത്താനം അങ്ങനെ പൊന്ന് ഉം റാഹത്തായിട്ട് അങ്ങനെ പോന്ന്. ഉം മഴയില്ലേ ഞാൻ ഇവിടെ പുൊറത്ത ഉള്ളെ നല്ല ചൂടാ.
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ നല്ല മഴയ.
ആഹ് ഞാന് കറണ്ടൊക്കെ പോയാല്. പറയണ്ട പപ്പടം പൊള്ളണ പോലെ പൊള്ളിയോണ്ടിരിക്കാണ് ഇവിടെ. പറിയുമ്പോ ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറില് നല്ല തണുപ്പാണ് തണുപ്പറഞ്ഞാല് മോളീത്തെയത്രം ചൂടുണ്ടാവുല.
താഴെ.
ആഹ് താഴെ എന്നാലും നല്ല നല്ല ചൂടാണ് അവിടെ.
ആഹ് ഹാ ഹാ ഹാ.
ആഹ് എത്ര ഡിഗ്രി ടെമ്പറേച്ചറ് ഇപ്പൊ നിലവിൽ കാണും അവിടെ?
ആഹ് ഡിഗ്രീ ഒന്നു ഞാൻ നോക്കിട്ടില്ല ട്ടോ നാട്ടീത്തേനെക്കാളും ഉണ്ട് ഇവിടെ അതായത്.
ആഹ് അപ്പൊ പത്ത് നുപ്പത്തെട്ട് നാപ്പതോളം.
ഉം ആഹ് ഉണ്ടാവും ഉണ്ടാവും നല്ല പൊള്ളലാ
അപ്പം എപ്പോഴും വെള്ളൊക്കെ കുടിക്കണം ഇല്ലെങ്കിൽ ശരീരത്ത് പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും.
ഉം അയന്നെ വെള്ളം വെള്ളം കുടിക്ക് വെള്ളം കുടിച്ചിണ്ട്. എല്ലാ ഇബടെ ഉം. ഇബടെ പിന്നെ ഒട്ടുമിക്ക സാധനങ്ങൾക്കുവേ നാട്ടിത്തെ അതേ വിലയൊക്കെന്നാട്ടോ.
ആണല്ലേ ആഹ് ആഹ് ഇവടെ നമ്മടെ ഇവിടെ ഇപ്പോ ഒരു ചായക്ക് പന്ത്രണ്ട് രൂപയൊക്കെയാണ്.
ആഹ് ചായക്ക് പിന്നെ വില വെല കുറവുണ്ട് ചായ പാൽ അതിനൊക്കെ വെല കുറവുണ്ട്. പാലിനിപ്പൊ ഇവിടെ അടുത്ത് വെല കൂടിയോ
ആഹ് ഏഹ് വില കൂടി വില കൂടി.
അപ്പൊ ഇപ്പൊ എങ്ങനെയ പാക്കറ്റിന് എന്താ വില
ഇപ്പൊ മുപ്പത് രൂപയാ നേരത്തെ ഇരുപത്തിയെട്ടായിരുന്നു. ഇപ്പൊ അത് മുപ്പതായി ലിറ്ററിന് നാല് രൂപ കൂടിയിട്ടുണ്ട്.
ആഹ് അള്ളാ അപ്പൊ ലിറ്ററിനിപ്പൊയെത്രയാ അറുപതോ?
ആഹ് അറുപത്
ഇബടെ ഈ എരുമേന്റെ പാലിന് എത്ര നാപ്പത്റുപ്യായാണ് ഇവിടെ ലിറ്ററിന് വെല
ആഹ് ഹാ ഹാ ഹാ
ഉം പശൂന്റേന് പിന്നെയും കൂ ഒരനക്കം കൂടുതൽ ഉണ്ടോണണ്.
ആഹ് ഹാ ഹാ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ പശുവും പാലിനേക്കാറ്റിലും നല്ലത് എരുമപ്പാലാണെന്ന് തോന്നുന്നല്ലേ കുറച്ചുകൂടെ ഫാക്റ്റ് കൂടുതലായിരിക്കും.
ഏഹ് അത് എനിക്കറിയില്ലാട്ടോ ഇബടയിന് കൂടാള്ള അവു ഇവിടെ അന് മാർക്കറ്റിന് എന്താണ് വേറെ എന്തെങ്കിലും ഫാക്ടേഴസ് ഒക്കെ ഉണ്ടാവോക്കാരം. ഏതായാലും ഇബടെ പശും പാലിന് വെല കൂടുതലാണ് എരുമപ്പാലിനേക്കാളും. പിന്നെ ഇവിടെ ഒരു വേറൊരു പാലുണ്ട് പാക്കറ്റും പാല് അതന്നെ എന്താ പറയാ നാന്നൂറ് ഗ്രാമിന്റെ അയിന് മുപ്പത് റുപ്യണ്ട് അത് മറ്റേ സത്യയപറയണെഒരു മൂന്ന് മാസക്കെ നിക്കും അത് ഞാൻ കുടിച്ചോക്കിയാ അതില് പാൽപ്പൊടി ചുയ്ക്ക.
ആണ് ആഹ് ആഹ് ആഹ് അതന്നേരം ഈ പാൽപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആഹ് ചേർന്ന പാലായിരിക്കണം പാൽപ്പൊടി കൊണ്ടുള്ള പാലായിരിക്കണം.
ഇപ്പൊ അതിന് മൂന്ന് മാസം ഇതുണ്ട്.
ആഹ് ആ അത് എനിക്ക് തോന്നു ആഹ് ക്രീമി മിൽക്ക് ആണെന്ന് തോന്നുന്നു മറ്റേ പൊടി കലക്കിയ പാലാണെന്ന്തോന്നു
ഉം ആഹ് ഡബിൾ ടോണ്ട് മിൽക്ക് എന്നൊക്കെ എഴുതിച്ച്ക്ക്ണ് എന്താ സംഭ
ആഹ് ആഹ് ആഹ് ഏറ്റവും നല്ലത് പശുവും പാലും എരുമ പാലും ആണ് നല്ലത് ഈ നമ്മള് സൊസൈറ്റികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പാലുകളിൽ ഏതാ പശുവിന്റെ ഏതാ എമയുടെ നമ്മൾ അറിയുന്നിലല്ലോ നമ്മള് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കുറെചേ വാങ്ങിക്കുവല്ലേ അപ്പൊ അതിന്റെകത്ത് ആഹ് പശുവിന്റെ ഏതാണെന്നോ എരുമയുടെ ഏതാണോ നമ്മൾ അറിയുന്നില്ലല്ലോ.
അത് ശരിയല്ലെ.
ഉം ഉം
പിന്നെ ഇവിടെ ച ചായക്ക ഇങ്ങനെയള്ളേ അഞ്ചുറുപ്പക്കൊ ഒരു ചായ ഉണ്ട് നമ്മളെ ചെറിയ ചു ക്ക് കാപ്പിന്റെ ക്ലാസ്സില്ലെ അയ്ല കിട്ടാ ഉം ഇന്ന വ അയിന ൾ എക്ക് വൽപ്പള്ള ഗ്ലാസ്ണ്ട് പത്ത്റുപ്യാണ്.
ആഹ് ഹ ആഹ് നമ്മളോട് ചോദിക്കുവോ ഏ എത്രണ്ട ചായയ വേണ്ടെന്ന് ചോദിക്കോ അതോ
അത് എനിക്കറിയില്ലോ ഞാന് ഇവിടെ എന്റെറെ ഇവിടെ എടുത്തുള്ള ഒരു കട ഉണ്ടാവല ഇന് അഞ്ചു രൂപേന്റെ ചായ കൊടുക്കല്.
ആഹ് അഞ്ച് രൂപയ്ക്ക് ചായ കൊടുത്താലും അവർക്ക് ലാഭമായിരിക്കും അല്ലേ
ഉം ആഹ് അഹ് വായിക്ക അഇനി രണ്ടു മുറുക്കിന ഇണ്ടാവുള്ളു
ആഹ്
ഉം പക്ഷെ നല്ല ചായ നല്ല ചായട്ടു നാട്ടത്തേനേക്കാളും നല്ല ചായ കയറും ഇ ഇവ എക്ക് നെയ്യ് ഒഴിക്കണ്ടോന്ന് ഡൗട്ടുണ്ട് കാരണം അതിന്റെ മേലെ നല്ല നെയ്യ് കാണാ
ആഹ് ആഹ് പാലിൻ്റാത്ത്ത്തെ നെയ്
ഉം അതേപോലെ തന്നെ ഇവിടെ ഇവിടെ പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറെ കാര്യം മറ്റേ എന്താ പറയാ നമ്മളെ തുണിയില്ലേ ഡ്രസ്സിന് അടുപ്പി അടുപ്പിക്കാനുള്ള തുണി
ആഹാ
തുണികൾക്ക് വില കുറവാണ് പക്ഷെ അടുപ്പിക്കണേന് നല്ല കൂലിയാണ് ഇവിടെ ഇപ്പൊ ഒരു ഷർട്ട് തയ്പിക്കാൻ അഞ്ഞൂറിപ്യുണ്ട് ഇവിടെ
ഓ ഓ ഹ ഹ ഹ
ഉം
ആഹ്
എന്നാലോ തുണിക്ക് മീറ്ററിന് നൂറൊക്കെ ഉള്ളൂ നൂറ് നൂറ്റമ്പത്
ആഹാ ആഹ് അത് ഭയങ്കര വിലക്കയറ്റം തന്നെയണല്ലേ
ആഹ് നല്ലൊരു വിലയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ അതേപോലെ ഇവിടെ മുടി വെട്ടാൻ അമ്പത്റുപ്പ്യേള്ളു
ആഹാ നമ്മളിവിടെ ഏ ഉം നൂറോ നൂറ്റി ഇരുപതോന്നണ്ടോ